ഹലോ
ആഹ്, കേൾക്കാം, കേക്കാം.
ആഹ്, എന്തൊക്കെ, സുഖല്ലേ?
ആ, സുഖം, സുഖമായിത്തിരിക്കുന്നു.
ആഹ്. പണിയൊക്കെ കഴിഞ്ഞാ?
ആഹ്, അതൊക്കെ, രാവിലെ കഴിയും.
ആഹ്, ഉച്ചത്തേക്കുള്ള എല്ലാം, ഒന്നിച്ച്, കഴിയും.
ആഹ്, അതെ അതെ, വൈകിട്ട്ത്തേക്കിന്, വേറെയാ, ഉള്ളേ.
ആഹ്, ഒന്നിച്ചങ്ങട
ഒന്നിച്ചങ്ങട്ടാക്കും, പിന്നെ വൈ, അ വൈകിട്ട് ഒരു നാലുമണി വരെയള്ളതാക്കും, പക്ഷെ, അത് കഴിഞ്ഞിട്ട്, ഇവിടെ കഞ്ഞി, കുടിക്ക ക്കുന്നവരൊക്കെയുണ്ട്, അവർക്ക്, കഞ്ഞി കുടിക്കുന്നവരുള്ള, ഒ ഒണ്ട്. ഹസ്ബന്റൊക്കെ, കഞ്ഞിയേ, കുടിക്കത്തൊള്ളൂ.
ആഹ്, ഉച്ച ത്തേക്ക്, ആഹാ
ഉച്ചക്കല്ല, രാത്രി അത്താഴം.
രാത്രിക്ക്, ആഹ്.
അവർക്ക് പിന്നെ, അങ്ങനെ ആ സമയത്ത്, ആ, ആ സമയത്ത്, ഉണ്ടാക്കത്തത്ള്ളൂ.
ആഹ്, ആഹ്, ആ, ചൂടത്ത്, കഞ്ഞിയൊക്കെ തന്നെ, നല്ലത്.
മ്മ്, ഹ്ഹ്.
പ്പൊ, ചൂടാണോടെ?
ചൂട്, ആഹ്, ഇപ്പൊ നല്ല വെയിലുണ്ട്.
ആഹ്.
രാവിലെ, മഴക്കോളൊണ്ടായിരുന്നു. കൊറച്ച മുമ്പ് ചെറുതായിട്ടൊന്ന്, ചാറി, അറിഞ്ഞുകൂടാ, അവിടെയോ?
ഇവിടെ ഞങ്ങക്ക്, ചൂടിന്റെ, ടൈം ആണിപ്പോ. കേരളത്തിന് പുറത്താണെ, ആഹ്, ആഹ്.
ആഹ്, ഹാ, എന്ത, ആ, ആഹ്. പിന്നെ, മക്കള്, ഏ, എനിക്ക്, രണ്ട്, പേരുണ്ട്, പിന്നെ ഒരാൾ നാത്തൂൻ്റെ കുഞ്, നാത്തൂൻ, ഇവിടെ ഇന്നാ, ജോലിക്ക്, പോവുന്നെ.
ആഹ്.
അപ്പൊ, നാത്തൂന്റെ കുഞ്ഞിനെ, ഇവിടാ, നിർത്തിപ്പഠിപ്പിക്കുന്നെ.
ആഹ്.
നേഴ്സറല്ല പുള്ളിക്കാരൻ, അയാൾ ഇവുടെ ഉണ്ട്, അപ്പൊ, ഞങ്ങൾ മൂന്നു, പേരുണ്ട്.
ആഹ്, മറ്റേ കുട്ടി, എത്രായി?
അവന്, രണ്ടര വയസ്സ്.
ആഹ്, അത് എന്നട്ടന്താ, അവിടെ പോയി, നിക്ക്ണ്.
ആരാ?
ഏഹ്, വല്ല ആഹ്, മലമറ്റേ, കുട്ടിറഞ്ഞു, നാത്തൂന്റെ, കൂടെ നിക്ക്ണെറഞ്ഞു.
നാത്തുന്റെ കൂടെല്ലാ, നാത്തൂന്റെ കുട്ടി, ഇവിടെയാ, നിക്കുന്നേന്ന്.
ഓഹ്, അങ്ങ
നാത്തൂനും നാത്തൂന്റെ, കുട്ടിയും, ഇവിട നിക്കുന്നെ, ആഹ്, അവരാഴ്ചയാഴ്ച, അങ്, പോത്തതേ, ഉള്ളു.
ഓക്കെ, ഞാൻ കരുതി, നിങ്ങളെ കുട്ടി, അവിടെ നിക്കണന്ന്, ചെറിയ, കുട്ടി, ആഹ്.
ഹെന്റെ, കുട്ടികൾ രണ്ടും, ഇവിടെണ്ട്.
ആഹ്.
ഒരാള്, ഏഴാം, അയ്യൊ, ഏ ഏഴര, വയസ്സ്.
ആഹ്, ആഹ്, ആഹ്, എനിക്ക ഒരാള് ആ എൽ കെ ജി ഇവിടെ ഞങ്ങൾക്ക് ചൂടുള്ള ടൈം ആയോണ്ട് സമ്മർ ആയിട്ടള്ള ലീവാ
ആഹാ, ഹാ, ഹാ അവിടെ ഉണ്ടോ ഇപ്പൊ
ആഹ് ഞാനിപ്പൊ ഒന്ന് പുറത്തിറങ്ങിയാണ്, ജോലിക്കൊവാൻ വേണ്ടിട്ട്
ആഹ ഹ ഹ പിന്നെ
ഓഹ്, സുഖ ആയിരിക്കാണ്. ഇവിടെ ചൂടിന്റെ ഒര് ബുദ്ധിമുട്ടുണ്ട് വേറെ കൊഴപ്പൊന്നില്ല.
വേറെ കൊഴപ്പൊന്നും, ഇല്ല ആഹ് ആഹ് എല്ലാ ആക്കി അവിടെ എല്ലാ ആയോ?
ആഹ് ഞാന് ഡ്യൂട്ടിക്ക് പോകുമ്പോ മ്മ്ഹ് ഫുട്ടൊക്കെ എടുത്തിട്ടാ പോവാ മ്മ്ഹ്ഹ് രാത്രിക്ക് ഫുള്ള് ഉണ്ടാക്കിട്ട് പോവും
ആഹ്, ഹാ ഹ അപ്പൊ എങ്ങനാ ഏ എപ്പം വരെ ഇണ്ട്?
ആ അത് ബ്ടെ പിന്നെ ഒരു ഏഴുമണിവരെ
ഏഴ് മണി വരെ ഉണ്ടലെ
ഉച്ചത്തേക്ക് എന്താക്കി?
ഉച്ചക്ക് ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട് അവിയലുണ്ട് തോരനുണ്ട്
ഏ
ഉഹ്, രാവിലെ ഈ പൊതിച്ചോറ് കൊണ്ട് പോകണം കേട്ടോ.
ആഹ്
അപ്പ ആഹ് ആഹ് അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം
മ്
ആഹ് അവർക്ക് വേണ്ടിയിട്ട് ഈ ചമ്മന് ന്തിയും മെഴുക്കുപുരട്ടിയൊക്കെ ആക്കുന്ന കൂട്ടത്തില് അതും യിരിക്കും അയൽക്കറികളും ഉണ്ടേ അത് ഉച്ച വരെ കാണത്തുള്ളൂ അല്ല, അല്ല അല്ല, അല്ല നമ്മടെ വീട്ടിലുള്ള ഹസ്ബൻറിനൊക്കെ, അവർക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടോവണ്ടേ
ആഹ്, അങ്ങനെ കൊടുക്ക ഞാൻ കരുതി ആർകേലും ഇങ്ങനെ ഹോസ്
അഹ് അങ്ങനെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു കൊടുക്കുവായിരുന്നു, പക്ഷെ ഇപ്പം അവർ വന്ന് പറയുന്നില്ല. പറയാൻ നേരം നമ്മൾ കൊടുക്കും നാലാഞ്ചർ പൊതി കൊടുത്തു വിടും
ആഹ്
ഇപ്പൊ ഒത്തിരിന്നാളുകൊണ്ട് അങ്ങനെ പറയുന്നില്ല.
ആഹ്
മ് പിന്നെഹ്
മ്മ്ഹ്ഹ് പിന്നെ ഇപ്പൊ ഏങ്ങന എന്നിട്ട് മഴത് മഴ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുംലെ
നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയില് കാണിച്ചു വെയില് കാണിച്ചിട്ട് ഇടക്കിടക്ക് നല്ല മഴക്കോള് വരുന്ന്. തുണി പൊറുക്കി അകത്തിടും അപ്പോഴത്തേക്കിന് നല്ല വെയില് വരും പിന്നെയും പറക്കി വെളയിലിടും മ്മഹ് അഹ് ആഹ് അങ്ങനെ അതിൻ്റെ പുറകേ നിൽക്കുവ അതി്ന്റെ പിന്നെ ഇവിടെ മോക്ക് പനിയാരുന്നു
ആഹ്
അങ്ങനെ
ആഹ് ഡോക്ടറെ കാണിച്ചില്ലേ മോളെ? ഓഹ് ഈഹ് കാലാവസ്ഥടെയാണ് അത്
ആഹ് നാട്ടിൽ, നാട്ടിൽ ഭയങ്കര ഇതാ ഇപ്പഴത്തെ പനീന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹസ്ബൻഡിനും മോൾക്കും ആയിരുന്നു പനി അവര് രണ്ടപേരും ഹോസ് പിറ്റലിൽ പോയി, പക്ഷേ അവർക്ക് പാരസെറ്റമോളോ അതിൻ്റെ സിറപ്പോ ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും ചൂട് കാണിക്കുന്നില്ല, പക്ഷെ അവർക്ക് ദേഹം വേദനയും ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും തളർച്ചയും ഒക്കെയാ. ഉഹ് പിന്നെ മൂന്ന്സം ആഹ് ആന്ന്‌ ആന്ന് മൂന്നുസം കഴിഞ്ഞ് പനി മാറിയില്ലെങ്കി വീണ്ടും ചെല്ല് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാം. ക്കാന്ന് പറഞ് ഇപ്പം കുഴപ്പല്ല ഇപ്പോൾ കൊറഞ്ഞു
ആഹ് പിന്നെഹ് ഈ തുളസി അങ്ങനെയുള്ളതും കൊടുക്കാറില്ലേ? ആഹ് അത് അങ്ങ് കൊടുത്തതി കൂടെ അത് പിന്നെ റെഡി ആയിക്കോളും
കുളിക്ക്ന്ന വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനേം കുടിക്ക്ന്ന വെള്ളത്തിലും കുളിക്കുന്ന വെള്ളത്തിലും എല്ലാം ആക്കെ എങ്ങനേലു ഒക്കയങ് മാറും കാരണം ഒരു ദിവസം മൊടങ്ങി കഴിഞ്ഞലെ സ് സ്കൂളി പോവാ മൊടങ്ങി കഴിഞ്ഞാലേ എഴുതാനൊത്തിരിയ്ണ്ട് ഇതിപ്പോ മൂന്ന് ദുവസം പോവാതിരിക്കുവാ
ആഹ് പിള്ളേരലേറെ ടെൻഷനമ്മക്കായിര്ക്കും കഴിഞ്ഞത് കവറയ്യണ്ടേ
യ് അത് ഇവർക്കേഴ് വിഷയൊണ്ടേ ഏഴ് വിഷയം എന്തോര ഇപ്പം ഈ പ്രാവിശ്യത്തെ പി ടി എ മീറ്റിങ്ങിന് രക്ഷകർത്താക്കള് പരാതി പറഞ്ഞു കാരണം ഇ ഇവരെല്ലാം ഹോംവർക്കെല്ലാം എഴുതി തീർത്തിട്ട് പഠിക്കാനിവർക്ക് സമയം കിട്ട്ന്നില്ല. അപ്പോഴത്തേക്ക്ന് പത്ത് മണിയാവുവാ അപ്പം ടീച്ച ഇങ്ങനെ ടീച്ചർമാരടുത്ത് പറഞ്ഞ് അത് പറ്റത്തില്ല ഇങ്ങനങ്ങ് കുഞ്ഞുങ്ങക്ക് എഴുതാൻ കൊടുക്കരുതെന്ന് പറഞ്ഞ്. അപ്പം പറഞ്ഞ് ടീച്ചർമാര് പറയാ ഞങ്ങക്കും സങ്കടവുണ്ട് എന്ത് ചെയ്യാനാ ഇവരെ സിലബസ് അങ്ങനത്തെയായി പോയില്ല്യയോ? ഇപ്പൊ ഇവർക്ക് പാട് കാണും പക്ഷെ വളന്ന് വളന്ന് വരുമ്പം ഭാവിയിലവർക്ക് ക്കത് പ്രയോജനം ചെയ്യൂന്ന്. പക്ഷെ മക്കളിരുന്ന് എഴ്ത്‌ന്നേ കാണുമ്പോ മ്മക്ക് നല്ല സങ്കടം തോന്നും കേട്ടോ
ക്കൊരുപാട് വന്നാ പിന്നെ ആഹ് പഠിക്കാൻ ടൈമില്ലല്ലോ!
തേ എഴ്തി തീർത്തിട്ട് നമ്മള് പഠിപ്പിക്കാനിരിക്കണ്ടേ? ഇത് പഠിപ്പിച്ച് കഴിഞ്ഞ ട്ട് എഴ്താന്ന് വിചാരിച്ച് കഴിഞ്ഞാ എഴുത്തൊട്ടും നടക്കൊത്തുവില്ല അതിന് ഞാനെ ചെല സമയത്ത് ഞാന് ഒരുമാതിരി അവര്ടെ കയ്യക്ഷരത്തിലൊ ക്കെ വെച്ചങ്ങ് തട്ടിയങ്ങ് വിടും ഞാനങ് എഴ്തി കൊടുക്കും അല്ലാതെപ്പോ എന്തോ ചെയ്യാനാ! എത്രെന്ന് ചെല്ലിയാ മ് എത്രെന്ന് ചെല്ലിയ കുഞ്ഞുങ്ങളയിട്ട് എഴുതി ക്ക്ന്നേ അതും പോരാഞ് എന്നും ഡിറ്റേഷനും എന്തുവാ ആഴ്ചയാഴ്ച ച്ചേ ഏ ടെസ്റ്റ് പേപ്പറും കാണും
ആഹ്
പ്പെ എല്ലാം കൂടി വരുമ്പോ എങ്ങനാ!
ഉം പുള്ളേർക്ക് ബുദ്ധിമുട്ടല്ലെ
ആന്ന് ആന്ന് ഇതൊക്കെമ്മള് അല്ല ഞാനഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാ ഹിന്ദിയൊക്കെ പഠിച്ചേ ഇപ്പവർക്ക് എൽ കെ ജി തൊട്ടേ ഹിന്ദി പഠിക്കാനുണ്ട്.
അതെ ഇപ്പോത്തെ സിലബസാകെ മാറീല്ലേ
ആന്നാന്ന് മാറി എല്ലാം മാറി എല്ലാം മാറ്റമായി.
ആഹ്
എന്തോ ചെയ്യാനെന്ന്‌ പറാ?
ഞമ്മള് ഒന്നാം ക്ലാസില് രാണ്ടാം ക്ലാസിലൊക്കെ പഠിക്കണത് ഓര് എൽ കെ ജി ആവുമ്പോത്തിന് പഠിക്ക്ണ്ട്.
ആഹ് ആന്നാന്ന് അതല്ല്യയോ ഞാനൊക്കെ പത്ത് പട്ടിക പഠിച്ചേന്ന് വെച്ച് കഴിഞ്ഞാ മൂന്നാം ക്ലാസൊക്കെ എത്തിയപ്പഴ പട്ടിക പഠിക്കാൻ തൊടങ്ങിയത്.
ആഹ്
ഒരാക്ക് ഗുണനപട്ടിക ഒന്നിലെത്തിയപ്പോഴത്തേക്കിന് അഞ്ച് വെരെ ഗുണനപട്ടിക പഠിച്ചു.
അതെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പേയൊള്ളു
ആ ആ ഒണ്ടായിരു ഒണ്ടായിരുന്നോന്നു ഇപ്പൊ ഇപ്പൊ നേരത്തെ തെ പുള്ളേർക്ക് ഹരിക്കാൻ കൊട്ക്ക്ന്ന് ഗുണിക്കാൻ കൊട്ക്ക്ന്ന്
ഞമ്മളൊക്കെ അഞ്ചാം ക്ലാസ് പഠിച്ചപ്പതന്നെ അരിക്കാതന്നിട്ട് അയിലോട്ട് വട്ടം തിരിഞ്ഞീന്നു.
വട്ടംതിരിയതന്നേ അയ്യോ ഇപ്പേ പിള്ളാർക്കൊക്കെ എപ്പഴ ആന്നന്ന് ഇപ്പഴേ കൊടുകുതെല്ലാം എന്ത് ചെയ്യാനാന്ന് പറ.
കാരം വർച്ചൊക്ക മാറതിനനുസരിച്ച് സിലബസ്സ ഒക്കെ മാറി അംഗനവാടീലന്നെ എ ബി സി ഡിയായിട്ടും ഒക്കെ പഠിപ്പിക്ക്ണ്ട് ആ
ങാ... അതാണ്.. ശെരിയാ.
ഉം.. സ്കൂൾക്ക് എൽ കെ ജി കേറുമ്പോത്ത്ന് ഓര് എ ബി സി ഡി യൊക്കെ പഠിക്കലയ്യണ്.
ങാ.. ഹാ.. ഈ ഓൺലൈൻ വഴിയൊക്കെണ്ടല്ലെ ഇതൊക്കെയൊ ള്ളേ? കൊറേ പ്ലാറ്റ്ഫോംമുണ്ടല്ലോ.. അങ്ങനെയൊക്കെ കുട്ടികളെയങ്ങ് പഠിപ്പിക്കും. നല്ലയാന്ന് പറയ്‌ന്ന്.
ങാ...
ക്ഷേ... ഇവർക്ക്.. ഈ.. എൻറെ ഒരു കൂട്ടുകാരി ഖത്തറിലുണ്ടായിരുന്നേ. അവളിപ്പഴും അവിടാ. അപ്പ.. അ... അവടെ കുഞ്ഞിന് മൂന്നര വയസ്സേള്ളു. അപ്പ അവള് പറയ എങ്ങനാ.. ഏത് രീതിയിലാന്നൊന്നും അറിയത്തില്ലല്ലോ. അവിടുത്തെ ഇതും അവക്ക് അറിഞ്ഞുകൂടാ. പിന്ന എങ്ങനെ ഇവളെ അക്ഷരം പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞിരുന്നപ്പം, അവിട അടുത്ത് ഒരു കൂട്ടുകാരി ഒണ്ടാരുന്ന്. അപ്പം.. പുള്ളിക്കാരി പറഞ്ഞ ഏതോ ഒരു.. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റ കാര്യം പറയുന്ന്‌ ഞാൻ അതിൻ്റ പേര് മറന്നുപോയി. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂ ട്ട് വിട്ട്.. പഠിപ്പിച്ച് ഇപ്പം കുഞ്ഞ്.. അവര് പക്ഷേ ഈ കളികളിലൂടെയാ പഠി പ്പിക്കുന്നട്ടോ.. ങാ... പ്ലേബേയ്സ്ടാ. ങാ.. പ്ലേബെയ്സ്ടാ പഠിപ്പിക്കുന്നേ... അത്.. ഓൺലൈനാ. പക്ഷെ.. നല്ല ഇതാന്ന് പറയുന്ന്‌. നല്ല രീതിപ്പം എ.. എന്ത്.. ഇംഗ്ലീഷ് ബേസ് ഒക്കെ പഠിച്ചു. ഒരു സെന്റൻ സൊരാഴ്ച കൊണ്ടാ അവരെ പഠിപ്പിക്കുന്നേ.
ങാ...
ങാ.. അതൊക്കെ.. അങ്ങനൊക്കെ.. ആ കുട്ടി ഇപ്പം പഠിച്ച്.. നല്ല ഇതിലായിന്ന് പറയുന്ന്‌.
ങാ.. അതുപോലെ ഇംഗ്ലീഷൊക്കെ നമ്മളൊക്കെ കൂട്ടി വായിക്കൻ എപ്പഴാ പഠിക്കണെ..? ഇതെ ൽ ക്കേ ജി ലുള്ള പിള്ളേര് ഇപ്പഴേ... വായിക്ക്.. കൂട്ടി വായിക്കുന്നു.
അതാ.. ഈ.. ആ കുഞ്ഞ് പഠിച്ചത് അതിന് മൂന്നര വയസ്സേ ഉള്ളൂ. അതിനെ ഇപ്പം വിട്ടി ട്ട് രണ്ടോ മൂന്നോ മാസങ്ങണ്ടായതേ ഉള്ളൂ.
ങാ...
അത് അവര് അതാ ഒരു സെൻറൻസ് പഠിപ്പിക്കുന്നെ അവര് ഒരാഴ്ച കൊണ്ടാ പഠിപ്പിക്കുന്നെ.
ങാ... നമ്മള് എ ബി സി ഡി, എ ബി സിഡി അങ്ങനല്ലേ.. ഇപ്പൊ എ ആയ ഒക്കെയണണ്ടോ. ഏ അ യും ബി ബ് യും ഒക്കെയാണ്. അങ്ങനക്കെയാണ് പിള്ളാരെ പഠിപ്പിക്കണെ.
ങ്.. ഹ്ഹ.. ഞാൻ പഠിച്ച സമയത്ത് ഈ ഫോണിറ്റിക്സ് സൗണ്ടൊന്നും ഇല്ലന്ന്‌
ഇല്ല.. എനിക്കും അറിയത്തില്ല, അതിപ്പോ എന്റെ മോനിക്ക്. ഇപ്പഴ.. അവനെൽ കെ ജി ആണ് ഇപ്പോഴേ കൂട്ടി വായിക്കും.
ങാ.. ഇപ്പഴാണ് ഈ ഫോണിട്ടിക് സൗണ്ടിൻ്റെൊക്കെ കാര്യം ഇങ്ങനെ ഞാനീ ഇതിന്റെകത്ത് കാണുവാരുന്നേ.. നേരത്തെ ഈ യൂട്യൂബിന്റകത്തൊക്കെ കാണുവാരുന്നേ.. പക്ഷെ അതെന്തു സംഭവെന്തുവാന്നെനിക്കറിഞ്ഞുകൂടായിരുന്ന്‌. കാരണം നമ്മൾ അങ്ങനെ അല്ലല്ലോ പഠിച്ചേക്കുന്നെ. ങ്.. ഹ്ഹ്.
കൂടി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാപ്പോ.
ഇപ്പോ മോളെ പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞപ്പഴാണ്.. ഇങ്ങനൊക്കെയാണ്.. ഈ സംഭവമാരുന്നു അവര് ങാ.. യൂട്യൂബിന്റകത്തൊക്കെ ഞാൻ കണ്ടെന്ന് പിന്നെയാ എനിക്ക് മനസ്സിലായത്.
ങാ...
എ ആ ബി ബ് ന്ന് പറഞ്ഞിട്ട്
മ്മ്...
നമ്മ്ക്കറിയത്തില്ലാരുന്നല്ലൊ. പക്ഷെ.. മ്.. മ.. മോളെ എങ്ങനെ പഠിപ്പിക്കാ.. ങാ.. നമ്മു നമ്മളിപ്പം കൊറേ നേരം ഇരുന്ന്. ഈ ഒരു ബുദ്ധി നേരത്തെ നമ്മൾ പഠിച്ച സമയത്തങ്ങാനും ആരുന്നാരുന്നേ രക് ക്ഷപെട്ടു പോയേനെ. ആ സമയത്തൊന്നും നമുക്ക് അറിയത്തില്ലാര്
ങാ.. ങാ.. ങാ..
ഇങ്ങനെ ഫോൺ എത്ര പെട്ടെന്നാണ് കൂട്ടി വായിക്കാൻ പറ്റണേന്ന്റിയ ഈ ഫോണിക്സോണ്ട് പഠിക്കണോണ്ടേ.
അങ്ങനെ പഠിപ്പിച്ച് വിടുന്നോണ്ട് നമ്മളെ അങ്ങനെന്നും അല്ലല്ലോ പഠിപ്പിച്ചേ എ ബി സി ഡി. എബി സി ഡി കാണാതെ പഠപ്പിക്ക ഇത് വായിക്കേണ്ടത് ഇങ്ങനാ ആ ഒരു വാക്ക് ഒരാഴ്ച കാണും.
അതെ
അ
അത് ഈ ഫോണിക് സോണ്ട് പഠിക്കുന്നോണ്ട് നല്ല രീതിക്ക് പിള്ളേർക്ക് വായിക്കാൻ കഴിയും
സത്യവാ സത്യവാ പെട്ടെന്ന് പെട്ടെന്നാ ഒത്തിരി അപ്ഡേറ്റ് ആയി
ആ അതെ
ഉം
ഇവര്ക് ഇവര്ക് പിന്നെ ഹോം വർക്ക് വെള്ളിയാഴ്ച മാത്രെ തരുള്ളു ബാക്കുള്ള ദിവസങ്ങളിൽ ആ ബുക്കൊക്കെ അവടെ വെള്ളിയാഴ്ച മാത്രം ഹോം വർക്ക് ആ ഹോംവർക്കിനായിട്ട് വിടും
ആ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുല്ല പറി
അ ഓണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല പിള്ളേര് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഫ്രീ ആണ്
ആ ആ ആ അതെന്തായാലും നല്ല നമ്മടെ ഇവിടെയൊക്കെ അങ്ങനെ ആക്കിയർന്നെ കൊള്ളാരുന്നു
ആ
ബഷീ വർക്ക് എന്നും ഉണ്ട് ഹോംവർക്കും ഡിറ്റേഷനും എന്നും ഡിറ്റേേഷനും ഉണ്ട് അതല്ലയോ
ആ അതന്നും ഇല്ല അ ഓണ്ട് പിന്നെ കുട്ടികള് റിലാക്സ്‌ടാ
ആ പക്ഷെ അതും കൊണ്ട് എക്സാമിന്റെ ടൈമിൽ ഇവർക്ക് കുഴപ്പല്ല
ആ ഇത് എല്ലാ മാസവും ഇങ്ങനെ റിവിഷൻ പോലെ ടെസ്റ്റിടും
അ ആ ഇത് ഇടക്ക ഇടക്കുണ്ട് ടെസ്റ്റ് പേപ്പർ
ആ
ഒരു എ ന്തുവാ ചാപ്റ്റർ പകുതി ആയിക്കഴിഞ്ഞ ഉടനെ ഇവർക്ക് ഡിറ്റേഷനാ
ആ
ഉം
ആ ഇല്ലല്ല ഞാൻ അതന്ന ചെക്കിയ്തെ വണ്ടല്ല സമയായിട്ടില്ല
ആ ആ പിന്നെ
പിന്നെ വേറെ എന്തൊക്കെയാ
വേറെ എന്തുവാ നേരെ ഇങ്ങനൊക്കെ മക്കള് സ്കൂളി പോയി കഴിഞ്ഞ എന്തോ
പച്ചക്കറി ഒക്കെ ഉണ്ടാക്കാറണ്ടോയിക്ക
വീട്ടിലോ
ആ ഈ നമ്മടെ വീട്ടിലോട്ടുള്ള തക്കാളി അങ്ങനെയുള്ളൊക്കെ മുളക് അങ്ങനൊക്കെയള്ള വീട്ടില ഉണ്ടാക്കാറാ
ആ അങ്ങനൊക്കെ ചെ ചെറുത് ചെല സാധനങ്ങള പക്ഷെ ഇവിടെ അതൊന്നും ചാ നികത്തില്ലെന്നേ കാരണം നമ്മള് ചുറ്റുമതലൊന്നും കെട്ടാത്തത് കൊണ്ടെ ഇവിടെ ഒരു കോമ്പൗണ്ടാ ചുറ്റുമതിലൊന്നും കെ ട്ടാത്തത് കൊണ്ടേ ഈ പന്നിശല്യംണ്ട് പ കോഴിയല്ല പന്നി പന്നി ശല്യം പന്നി ശല്യം ഭയങ്കര നമ്മളിപ്പോം വാഴ വെച്ചാൽ പോലും ഉം വാ വാഴ വെച്ചാൽ പോലും അ നിക്കുന്നില്ല കാരണം ഈ വാഴ ഇന്ന് നമ്മള് കുഴിച്ചിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കി പിറ്റേന്ന് രാവിലെ നമ്മള് നോക്കുന്നത് ആ വാഴയൊക്കെ കുത്തി മരത്തി ഒരുമാതിരി ആ ഒരു ഇതിന്റെ ആ വെക്കുന്ന തടയുണ്ടല്ലോ അത് ഉൾപ്പെടെ അതുങ്ങള്ൾ പന്തലാക്കിട്ട് പോവാ നിങ്ങളുടെ ഭയങ്കര ശല്യ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുവല്ലങ്ങ കൊണ്ട് ഒന്നും പറ്റത്തില്ല വല്ല മരങ്ങള് വല്ല ഉണ്ടെങ്കി പറ്റും അതേ ഉള്ളൂ
ആ
അല്ലാണ്ട് ഒന്നും പറ്റത്തില്ല
ഉം
എല്ലാം നശിപ്പിക്കവാ ഈ താഴെ ചക്കയക്ക് താഴെ നിപ്പണ്ടായിരുന്നേ അത അല്ല ആ അത് നാളെ ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെലിയരത്തെ വെച്ചിരുത് തലേ ദിവസം വന്ന് അവരിട്ടോണ്ട് പോയി
ആ
രാത്രി രാത്രി വന്നിട്ട് അവര്
ഞമ്മള നാളത്തേക്ക് വെച്ചത് അവര് തലേന്ന് എടുത്തു പോവും
അവര് വന്ന് എടുത്തോണ്ട് പോയി തേങ്ങയൊക്കെ പൊഴിഞ്ഞു വീണ് കിടന്നാലേ അതും അതുങ്ങളതിന്റെ കൂട്ടാ അപ്പങ്ങൾ വെച്ചേക്കത്തില്ല ആ തന്നെ അതെല്ലാം നശിപ്പിക്കുന്നത് തേങ്ങയെല്ലാം നശിപ്പിക്കുന്നത് ഭയങ്കര ശല്യമാ
ആ പിള്ളേരൊക്കെ കളിക്കാണോ സോണ്ടൊക്കെണ്ട്
ആ ഞാൻ ഭയങ്കര ചാട്ടം മൂന്നെണ്ണം ഉണ്ടല്ലോ മറ്റേ എന്തുവാ നാത്തൂൻ്റെ കുഞ്ഞ് നേഴ്സറി പോകും
ആ
ഇത് പനിയായത കൊണ്ട അവര വിടാതിരുന്നതാ നേഴ്സറി പോവും എൻ്റെ മോള് സ്കൂളിലും പോവും പോയി കഴിയുമ്പം പിന്നെ എൻ്റെ ഏറ്റവും അളയത് മാത്രമേ കാണത്തുള്ളൂ ഞാനും അതും മാത്രമേ കാണത്തുള്ളൂ
ആ അത് എന്താച്ചാ മറ്റേരുക്കണ്ടാക്കും പനിയായിട്ടില്ലീവാ
ഹലോ ആ അവര് രണ്ട പേരും ലീവാ ആ
എന്താ പറയണ മോള്
ഏഹ് വഴക്കാ വഴക്ക വഴക്കാ
ഫോണീന് വഴക്ണ്ടോ
ഇല്ലില്ല ഫോണിനല്ല അതുങ്ങളും മൂന്നും കൂടി വഴക്കുണ്ടാവുവ അത് ഈ ഇവര് രണ്ടുപേരും സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഇവിടെ ഞാനും ആ ചെറുതും മാത്രേ എൻറെ ചെറുതും മാത്രെ കാണത്തുള്ളൂ അയാൾ ഭയങ്കര മൂഡൗട്ട് ആയിരിക്കും
ആ
ഭയങ്കര മുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്
ആ
ഉം അവിടെ അയാള ഒറ്റക്ക് അങ്ങ് നിന്നോളൂ മോനെ
അവനെ ഞാന് ഡ്യൂട്ടിക്ക് പോകുമ്പോ അവിടെ അടുത്തൊരു അറിയുന്നവരെന്നേണ്ട് അവിടക്കാക്കും ഡേ കെയറല്ല അറിയണ ഒരു കുടുംബം ഉം
ആ അങ്ങോട്ട് ആക്കിയിട്ട് പോവല്ലയൊ വഴക്കൊന്നുല്ല
അവിടെ കളിക്കലും മടി മടിയൊക്കെ ആയിട്ട് അങ്ങനെ പോണു ആ അവിടെ അവരു മക്കളുണ്ട് അവരെ കൂടെ അങ്ങനെ കളിക്കും
ആ കുഞ്ഞു മക്കള ഉണ്ടെങ്കിൽ അവരി ഇരുന്നോളൂ
ആ നല്ലതൊക്കെ തന്നെയാണ് അവിടെ പോയിട്ട് പിള്ളേരെ കൂടെ കളിച്ചന്തൊക്കെ ആയിട്ട്
ആ ഹാ ഹാ
ഹ്മ്മ് അപ്പൊ ഇംഗ്ലീഷായിട്ടും ഒക്കെ പിള്ളേര് ഇംഗ്ലീഷിൽ സംസാരിക്ക അങ്ങാനക്കെ അങ്ങനെ പഠിക്കുകൊക്കെ ചെയ്തിണ്
ആ ഹാ ഹാ എങ്ങള അപ്പോനി എന്നാ നാട്ടിലോട്ട്?
നാട്ടില് ഞങ്ങള് ഓരോ വർഷം കൂടുമ്പൊഴ വരാറ് ഇപ്പ നാട്ടിൽ വന്നു പോയിട്ട് ആറു മാസായുള്ളൂ
ഒള്ളില്യോ
എന്ന ശരിട്ടാ
ആഹ് ഓക്കെ സമയായില്ലേ